ഉം സുഖലേ
ആഹ് സുഖാണ്
ഉം ഞാൻ ന്ന് ഞാൻ വിളിച്ചതേ ഇന്റെ കുടരിക്കല് പറയാൻ വേണ്ടീട്ടാ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്ക അപ്പൊ കുടരിക്കല് അടുത്ത തിങ്കളാഴ്ചണ്ടാവും അപ്പൊ അയ്ന് ക്ഷണിക്കാൻ വേണ്ടീട്ട് വിളിച്ച
ആഹ് ന്നട്ട് എല്ലാ പണിയും കയ്നോ?
എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇപ്പൊ ആഹ് നമ്മളിപ്പോ പ്രത്യക്ഷത്തിന്ള്ള എന്ത് തേപ്പ് കാര്യങ്ങള് ടയലിസ്ടല് പിന്നെ എന്താ ഏഹ് രണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു ഏഹ് രണ്ട് ഫ്ലോറാണ് ഉദ്ദേശിച്ചിരുന്ന. മൂന്ന് ഫ്ലോറ ഉദ്ദേശിച്ചിരുന്നേ ഇപ്പൊ രണ്ട് ഫ്ലോറിന്റെ പണി മൊത്തത്തില് കഴിഞ്ഞു മൂന്നാമത്തെ ഫ്ലോർ ഇഞ്ഞ് കുടിരിക്കൽ കഴിഞ്ഞട്ട് കുറച്ച് കഴിഞ്ഞട്ട് കാട്ടാന്നാണ്. ഇപ്പോ നീ നീ ഇനി ടയൽസിന്റെ പണിയട്ക്കാൻണ്ട് ഉം ടൈൽസ് നല്ല ടയൽസ് ഗ്രാനൈ ത്തിടണം ന്നുണ്ട് അല്ലെങ്കി മാർബിളെന്നെ നോക്ക്ണ്ട് ഗ്രാനേറ്റീന് അത്യാവശ്യം വെലണ്ട് ഇപ്പൊ ഏഹ് ബാക്കിള്ള പണി ഇങ്ങനെ നടന്നുകൊണ്ടിണ്ട് അന്റെ അറിവില് ഈ ടയൽസ് അൻ്റെ നാട്ടില് ഇപ്പോ വെലകുറവില് കിട്ടുന്ന അവിടെ സ്ഥലങ്ങളുണ്ടോ
ആഹ് ഇന്റെ നാട്ടില് ടൈൽസ് ഇല്ല നമ്മളിവിടെ രാജസ്ഥാനില്ണ്ട് ഏഹ് രാജസ്ഥാന്റെ നേരെ അറക്കുമതി ചെയ്യുന്ന ഒരു കാ കട നമ്മളെ നാട്ട ല്ലണ്ട് അട വാണങ്കി അവിടെ വന്ന് എടുക്കാം പക്ഷെ അനക്കത് പറ്റോന്നറിയില്ല അത് അത്ര വല്യ കോ ക്യോന്നും അങ്ങനെ അമ്മള് കൊണ്ടിട്ട് അഹ് കാണല്ല
ആഹ് ഓഹ്
പിന്നെ എന്താച്ചാല് അനക്ക്പ്പോ ഏഹ് ഏഹ് നല്ല വർക്കും കാര്യങ്ങളൊക്കെല്ലെ മറ്റേ മാർബിൾ തൊക്കെ വാണ്ട്യര്ല്ലേ
ആഹ്
ഉം ആഹ് അന്റെ പെരക്കൊത്ത ഒര് ഏഹ് വല്യ ഗ്രാനേറ്റ് കാര്യങ്ങളൊന്നും ചെലപ്പോ അയ്‌ന്ന് കിട്ടണംന്നില്ല അത് മിക്കവാറും കിട്ടണെങ്കി ഇജ്ജ് രാജസ്ഥാനിലന്നെ പോയിട്ടേ ഏഹ് അവടുത്തെ വല്ല പരിപാടിം നോക്കണ്ടരും
ഉം നോക്കാം നോക്കാം ഉം ഞാ
പെ ഏഹ് കൂടിര്ക്കല് കാര്യങ്ങളൊക്കെ വിളിച്ചു കയിഞ്ഞല്ലേര്
എല്ലാരും ഇവിടെ വിളിച്ചോണ്ടിരിക്ക നമ്മളിപ്പോ കൊറേ സുഹൃത്തുക്കളുണ്ടായതുകൊണ്ട് തലക്കന്ന് ഇങ്ങനെതൊടങ്ങീക്കാണ് ഞമ്മളിപ്പോ അടുത്ത സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കളെ ഇങ്ങനെ വിളിച്ചോണ്ടിരി കുടിരിക്കലല്ലേ ഇപ്പൊ അടുത്ത ആൾക്കാരെ വിളിച്ചാ അവരെ കൂടുതലേ ഏഹ് അത്ര ആൾക്കാര് പരിപാടിയള്ളള്ളോ ഇനിപ്പോ കുട് ആഹ് വിളി വിളി കഴിയണ മുമ്പ് തന്നെ ഈ ഇവിടുത്തെ സ് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻണ്ട് ഏഹ് അടുക്കളയ്ക്കൊള്ള സാധനങ്ങളും പിന്നെ റൂമിക്കുള്ള സാധനങ്ങളും ഒരു മൂന്ന് റൂമൊക്കെണ്ട് മൂന്ന് റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു ഓഫീസ് റൂമും പിന്നെ ഒരു കിച്ചണും ഇപ്പോ പിന്നെ ഇപ്പോ ആഹ് ഉള്ളിലൊരു ഗാർഡൻ സെറ്റപ്പ് അറേഞ്ച് ചെയ്യണ്ടേ ഏഹ് ഒരു പൂന്തോട്ടം മാതിരി ഏഹ് കുറച്ചൊക്കെ ഒരു ഹരിതരമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഉദ്ദേശിക്കണ്ട ഒരു സൺണ്ടർ ഏരിയല്ലേ ഉം ഇപ്പൊ
ആഹ്
പ്പ് ആഹ് ഉം
അത് നല്ലതാണ് മറ്റേ നമ്മള് തന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണന്നല്ല പക്ഷെ അങ്ങ നെയാണെന്നുണ്ടെങ്കി ഇപ്പൊ പണി ഇപ്പൊഒരു പത്ത് ഒരു അഞ്ച് വർഷക്കെ എടുക്കുവല്ലോ ഇപ്പൊ ഇജ്ജ് പറയണമാരിയേക്കെ പിന്നെ ഇജ്
ആഹ് ആഹ് അയ്ന്റെ പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞക്കണു സെറ്റപ്പാ ക്കിക്കണു
ആഹ് ന്നിട്ട് ഇപ്പ ഗാർഡനിൽ വെച്ചിട്ട്പ്പ നമ്മള് കുടിരിക്കല് നടക്കണ്
ഗാർഡനില് വെച്ചിട്ടൊന്നും അല്ല അതൊരു നമ്മളിപ്പോ ഒരു പണ്ടത്തെ ഏഹ് ഏഹ് പണ്ടത്തെ വീടുകളെണ്ടാവൂല്ലേ ഈ പണ്ടത്തെ ട്രഡീഷണൽ വീടുകളുടെ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിച്ച്ക്ക്ണേ ഏഹ് കൊ കൊ ഇരു നടൂല് ഇപ്പോ ഓഹ് നടുവില് ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പ് മയ പെയ്യുമ്പോ അങ്ങട്ട് പെയ്യ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒണ്ടാവിലെ അങ്ങ ചെലപ്പോ ഒരു കാ വീടിനിള്ളതെ
ആഹ് മ മഴ മഴ മഴന്നിട്ട് അങ്ങട്ട് പെയ്യ ല്ലേ
ആഹ് ഓപ്പൺ ഏരിയക്കാലോ
ആഹ് അപ്പൊ ബാക്കില്ലടത്തേക്കൊന്നും മഴ പെയ്യൂല
ഇല്ല സെൻ്ററിൽ മാത്രം ഒരു സറൗണ്ട് ഏ
ആഹ് ആഹ് ആഹ് അത് നല്ല പരിപാടിയാ മഴ അങ്ങിട്ട് മാത്രം പെയ്തിട്ട് ബാക്കിള്ളടത്തേക്ക് പെയ്യാതിരിക്കലേ ആഹ് അത് നമുക്ക് എന്താന്നു കാണേന്നേ ഒള്ളു ഏഹ് അങ്ങനത്തെ സെറ്റപ്പ് ഇപ്പം നമ്മുക്ക് വര എന്താ അയ്ന്പ്പം നമുക്ക് രാജസ്ഥാൻ പോരാ നമുക്ക് വല്ലെ ഏഹ് പഞ്ചാബോ അല്ലെങ്കി ആസാമോ അവിടന്നൊക് പ്പമ്മുക്കന്ന് ആളെറക്കേണ്ടരും
അത് സെറ്റാക്കന്നെ ആഹ് സെറ്റാക്കേണ്ടിരും അപ്പൊ അത് ആ അങ്ങ് അങ്ങനെ ചെയ്യയാണെങ്കില് ആ
പിന്നെ അടുത്തുള്ളരെ വിളിക്കണെള്ളു കല്യാ ഏ ഇപ്പൊ നമ്മളെ വല്യേ പരിപാടിയൊന്നും ഇല്ലേ? ഇപ്പൊ സംഭവം എന്താ വച്ചാല് വല്യേ മറ്റേ നടു മഴ പെയ്ണ കാഡനും പിന്നെ വല്യേ മൂനെല മറ്റ് വീടും അതേപോലെ വലയ വലിയ മാർബിൾ ഇതൊക്കെ ഇടുകാണെന്നുണ്ടെങ്കിൽ ഈ വല്യ പരിപാടിക്കെ വലുതക്കാരല്ലേ?
ആഹ് പരിപാടിപ്പൊ ഇപ്പത്തെ തന്നെ പത്ത് മുന്നൂറ് ആൾക്കാരെ പരിപാടിയൊക്കെ വിളിക്കും ക്കണ്ടന്നാണ് ഇപ്പൊ ഒരു കുടി കുടിര്ക്കരല്ലേ ഏഹ് അപ്പൊ കു ഒരിക്കല സാധാരണ ഒരു പത്തൊഞ്ഞൂറ് ആൾക്കാരുണ്ട ഇനി ഇപ്പോൾ വലുതാക്കൊരു കല്യാണം പോലെക്കണന്നുള്ള ചിന്താഗതിയിലണുള്ളത്. ആവശ്യതൊക്കത്തില്ലല്ലോ
ആഹ് അപ്പൊ ജ് ആഹ് അത് ശരിയാ അപ്പ ഇത് നേരത്തെ പറഞ്ഞു നമ്മള അടുത്തുള്ള ആൾക്കാരെ വിളിക്കണെ ഈ പത്തഞ്ഞൂറ ആൾക്കാരൊക്കെപ്പൊ എന്റെ അടുത്ത്ല്ലാ പറ
അതായത് ഈ വീട്ടിലിപ്പ ഇന്റടുത്തത് ഇപ്പൊ വീട്ടിലിപ്പൊരു അഞ്ചു പത്ത് ആൾക്കാരുണ്ടാവൂല്ലേ പോ ഇ അടുത്തടുത്ത് വിളിക്കുമ്പോ ഒരു അഞ്ഞൂറ് ആൾക്കാരെ ആകൂല്ലേ ഏഹ് ആഹ് ഓലിക്കൊരു അടുത്ത ആൾക്കാര് സുഹൃത്തുക്കള് ബന്ധുക്കളൊക്കെ വിളിക്കുമ്പോതന്നെ ഓരോരുത്തടുത്ത് ഇങ്ങനെ അത് കൂട്ടുമ്പോ അഞ്ഞൂറ് അത് പത്തഞ്ഞൂറ് ആൾക്കാരാവും ഉം
ആഹ് ഇപ്പൊ അയിന് ഓരോരുത്തര തും രണ്ട് മൂന്ന് കുട്ടികളും പിന്നെ അതേപോലെ ഒരു കുടിക്കാരൊക്കെ വിളിച്ച് പിന്നെ ഓലെ വാ ഉപ്പാരിം അതേപോലെ വെല്ലിപ്പാരിം കാര്യങ്ങളൊക്കെ വിളിച്ചാ ഒരു നാ ഒരു പത്ത് ഒരു മുന്നൂ ഒരു മു മുപ്പത് നാല്പ്പത് കുടുംബത്തെ വിളിച്ചാൽ തന്നെ ഇപ്പോ ഒരു മുന്നൂറാളൊക്കെ ഉണ്ടാവാള്ള വകണ്ട്ല്ലേ?
ആഹ് ഉണ്ട്ണ്ട്ണ്ട് അത് അയിനുള്ള സെ തൊക്കെ ഇണ്ട് സാധ്യതകളൊക്കെ ഇണ്ട് ഉം ഇപ്പോ ഉം നിപ്പോ കുടിര്ക്കല്ന് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ഉം രാവിലത്തെ പരി രാവിലെ കുടീരിക്കല് കഴിഞ്ഞിട്ട് മ മൗ ഇത് സെറ്റപ്പക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഒരു പരിപാടി രാവിലെ ഒരു പരിപാടി അപ്പോ അയിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം അപ്പോ അയിനുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്യണം പിന്നെ കാറ്ററിംഗ് ടീമിനെ സെറ്റ് ആക്കണം
ആഹ്
അപ്പൊ അതിന്റെൊക്കൊര്
ന്നെന്താച്ചാലെ ഉം പിന്നെ പാല് നാളെ കിട്ടുവോ നാളെ പാലിന്റെ ആൾക്കാരൊന്നും ഇല്ലന്നാള്ളോ പറയ്ണേട്ടെ പാലിന്റെ സമരാണൊന്നൊക്കെ പറയിന്ന കേട്ടല്ലോ അപ്പൊ പാലച്ചാനൊക്കെ എന്താ കാട്ട്ണ്
അതും ഇതാക്കണം ഇപ്പൊ നാളെ ഇപ്പോ ശനിയാഴ്ചാ ശനി കഴിഞ്ഞാ പിന്നെ ആഹ് ഞായറാഴ്ച പിന്നെ തീരെ ഉണ്ടാവൂല നോക്കണം നാളെ എന്തേലുമൊക്കെ നമ്മൾക്ക് അറിയ അട് ത്ത സുഹൃത്തുക്കള് വഴി എന്തെലൊക്കെ സെറ്റപ്പാക്കാൻ നോക്കണം ഒരു സുഹൃത്ത് വഴ സെറ്റാക്കി തരാന്ന് പറഞ്ഞ്ക്ക്ണു ഏ നമ്മളിപ്പോ ഉം
ആഹ് മു
മുന്നൂറൾക്ക്ള്ള പാല് ന്നൊക്കെ പറഞ്ഞപ്പ മറ്റേ വലിയ ഒരു ലോറിയിൽ കൊണ്ടരേണ്ടി വരൂല്ലേ
ആഹ് അത്യാവശ്യം എത്രയൊക്കെ അത്യാവശ്യം ലിറ്ററർ ഒക്കെ കൊണ്ടരേണ്ടി വരും ഏഹ് ഉം പ്പൊ രാവി രാവി ഇത്ത പരിപാടിക്ക് പിന്നേ മുന്നൂറാൾക്കാരൊന്നും വൂല്ല ഉച്ചകത്തെ പരിപാടിക്കാണ് കൂടുത ആൾക്കാര് വര രിലെ നീച്ച് വാരനുള്ള മടി കൊണ്ട് ഏഹ്.
ആഹ് ആഹ് അയ് ശരിയാ രാവിലത്തെ പരിപാടിക്ക് പാളം കിട്ടാൻ ഭയങ്കരേ എതാണ് എന്നാലും ഇപ്പം നമ്മള് അടുത്തില്ലവരെ ആഹ് ഒക്കെ അടുത്താണപ്പി ഞീ പറഞ്ഞാ മാരില്ലേ? എന്നാല് ഇപ്പോ നമ്മളെ അയൽ വാസിയാളും കുടുംബക്കാരെയും തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിക്കാന്നു ള്ളെ അങ്ങനെയൊക്കെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ.
ഉം സെറ്റ് ആക്കേണ്ടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും.
ഉം ഉം ഉം അതിപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച് ത് ആൾക്കാരെയൊക്കെ വിളിച്ച് കയ്യുമ്പത്തന്നെ പിന്നെ മറ്റന്നല്ലല്ലോ പറഞ് അത് മൊത്തത്തില് എല്ലാരും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവൂലേ?
ആഹ് ഏകദേശംഒക്കെ വിളിച്ചു മറ്റൊന്നല്ലേ തിങ്കളാഴ്ച്ചല്ലേ ഏഹ് ഇപ്പൊയീ ഇൻ്റെ ഇൻ്റെ ഇൻ്റെ അറിവിലുള്ള എനിക്ക് വിളിക്കാനുള്ള ആൾക്കാരെ ഏകദേശം ഒക്കെ കഴിഞ്ഞേക്കണു. ഇപ്പോ ഹേ ഞമ്മളെ സുഹൃത്തുക്കളെ കുടുംബക്കാരൊക്കെ ഓലെന്നെ ഏറ്റെടുത്തളൂ അവര് കുടബക്കാരർ ഉറപ്പ എല്ലാരും കുബക്കാരൊന്നുംല്ലേ ഇനിപ്പോപ്പ സുഹൃത്തുക്കളെ മാത്രം ഞൻ നോക്കിയാ മതിന്റെ സുഹൃത്തുക്കളെ ഉം ഇപ്പ ടെ ഷന്നറിപ്യ ഇന്റെ റൂമ്ത്തെ ഒരു കെ കുറച്ച് പ ഉൾ ഈയ് ഉള്ളത്തെ കുറെ പരിപാടികള് പെന്റിങ് ആണ്. ഇപ്പൊ കൊറച്ച് വ ഇപ്പൊ വീടര് ട്രഡീഷണൽ ലുക്കുണ്ടെങ്കിലും അയിന്റെ ഉൾഭാഗത്ത് ഒരു ആ.. മോഡേൺ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയ അപ്പൊ എന്റെ റൂമില് കൊറച്ചൊരു ഇന്റെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ആക്കണം അതാണ് ഇപ്പഴത്തുള്ളൊരു ടെൻഷൻ.
ആഹ് ഇല്ലാ മ്മള് ഉം. ടെൻഷൻ അടിച്ചിട്ട് കാര്യന്നുല്ല നമ്മള് കാര്യങ്ങളൊക്കെ പാടേ നമ്മള് റെഡിയ ആക്കി ചെയ്യാന്നല്ലാതെ കാര്യാവാട്ട് ചെയ്യുമ്പോ ഓരോ റൂം എടു ക്കെണന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ല്ലേമ്മള് നേരത്തെ ചെയ്ത് റെഡി ആക്ക നല്ലെ- പിന്നെ ഇങ്ങനെ ഓരോന്ന് പണി പണിടുത്ത് പിന്നെ പണി എടു ഇക്കുമ്പ തന്നെ കറക്റ്റ് എല്ലാ പണിയാണ് ചെയ്ത് നമക്ക് ആദ്യ വിചാരിച്ചമാര്യാണ് ചെയ്യാതല്ലേ പിന്നെമ്മക്ക് ഇടക്കും നിലക്കും ഇങ്ങനെ പൊളിക്കെണ്ട ആവശ്യണ്ടാവൂല.
ആഹ് ആഹ്.
ആഹാ- പിന്നെ അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് മറ്റേ പൊളിച്ച് അങ്ങനെ എല്ലം ഒരിതിങ്ങനെ ആകെ ഇങ്ങനെ ഏച്ചുട്ടിയമാതിരി ഇങ്ങനെ തോന്നുന്ന രൂപത്തിലുണ്ടാവൂല്ല. പിന്നെ അത്യാവശ്യത്തിന് പ പൈസ കയ്യിലുണ്ടല്ലോ
അതാ ആഹ് പൈസണ്ടേ അത്യാവശ്യം പൈസ ഇപ്പൊ ആഹ് പിന്നെന്റെ ഏഹ് ബഡ്ജറ്റ് അത്യാവശ്യം വന്നക്കണു പിന്നെ പിന്നെ ഓരോരുത്തരുടെ റൂമന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വേറെ എടുക്കണം ഇതൊക്കെ മ ഇപ്പിമ്മയൊക്കെ വാക്കി എടുക്കെങ്കിലും നമ്മളിപ്പൊ ഇന്റെ റൂമിന്റെ വേറെ കൺസെപ്റ്റ് വെച്ചൊണ്ട് ഞമ്മളത് ഞമ്മളെ സ്വന്തം കയ്യിന്ന് എടുക്കണം ഏഹ് ഇൻക്ക് കുറച്ച് ചിത്രങ്ങളും പിന്നെ ഈ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടാവില്ലേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നെ- അങ്ങനൊക്കെ സെറ്റപ്പാക്കണം എന്നാണ് ഉം പിന്നെ റൂഫിന്റെ പണി നടന്നു കൊണ്ടിരിക്കണ്ട് പിന്നേ എ സി പിന്നെ ഓൾറെഡി ഉണ്ടായതു കൊണ്ട് അത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആഹ് പിന്നെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ടൊരു ഒരു കിടിലം റൂമാക്കണം ഒന്നാമത് ഇന്റെ കല്യാണ അടുത്തോടെ കല്യാണ സെ ആ സമയായിണ്ടൊ അപ്പോൾ കുട്രിക്കലും കഴിഞ്ഞുണ്ടന്നെ ഒരു ഏഹ് രണ്ടു മൂന്ന് മാസത്തിന് കല്യാണം നോക്കും കല്യാണത്തിന്റെ പരിപാടികളും തുടങ്ങും അപ്പൊ ഇപ്പൊ തന്നെ മുറികൾ മുറിയൊക്കെ മുറിയും പേരൊക്കെ ഒന്ന് സെറ്റയ പിന്നെ ആ ടെൻഷനില്ലല്ലോ
ആഹ് അത് ശരിയാ മുറിയാണ് ആദ്യ ആവേണ്ടത് കല്യാണത്തിന് ഏഹ് പിന്നെ കല്യാണൊക്കെ നടക്കണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോളാണ് ഇപ്പോക്കെ റെഡിയാവുക
ആഹ് ഇന്ന ഞാനന്നാഞ്ഞീ ബാ ഇനി കൊറെ ആൾക്കാരെ വിളിക്കാണ്ട് ഇന്ന ഞാനന്നെ ആ ഇനി വരേണ്ടു ട്ടൊ
ആഹ് ആയിക്കോട്ടെ എന്തായാലും നമ്മള് വരും നമ്മുക്കുള്ളൊരു സീറ്റൊക്കെ ആ ഫസ്റ്റ് നലലന്നെ റെഡിയാക്കി ഉം എന്നാ ശരി